ആഹ് സുഖല്ലേ
ആഹ് സുഖായിരിക്കുന്നു
ആഹ് പോയിനി ഇന്ന് ഉച്ചക്ക് കിട്ടു
ചക്കൂട്ടോ എന്ത്യേ?
അത് മറ്റേ സേ പരീക്ഷ ക ണ്ടല്ലോ അപ്പൊ ടീച്ചേഴസ് ഇല്ല കൊറെ ടീച്ചസ് ലീവാ
ആഹ് ഇഞ്ചി പത്ര ര പടിക്കണേ
ഞാൻ പ്ലസ്റ്റു
പ്ലസ് ടു അല്ലെ ഞാനും പ്ലസ്റ്റു ന്നെ ഏത് കൊയ്‌സ എടുത്തേ
ഞാൻ കമ്പ്യൂട്ടർ കോമേസ ജി ഏഹ് അതന്നെ
ആഹ്
ആഹ് ഇന്ന് ക്ലാസ്സിൽ പോയിനി
ആഹ്
ആഹ്
എങ്ങന ക്ലസ് ക്കെ
ക്ലാസൊക്കെ തെരക്കടി ലാതെ പോണ
ആഹ് പഠിക്ക യ്യ് ണ്ടോ അതൊക്കെ
ഉമ് ശ്രമിച്ചു നോക്കില്ല ത് വരെ
അതെന്താ ശ്രമിക്കാതെ
ശ്രമിക്കണം
എക്സാമക്കെ ആവാനായില്ലേ
ആഹ്
അപ്പൊ എന്നാ
ഉം തിങ്കളാഴ്ച
തിങ്കളാഴ്ചല്ലേ ആഹ് ഞങ്ങൾക്ക് അന്ന തുടങ്ങുന്നെ
ആഹ് ആഹ് ഇത്ര ഏ
എന്താ പരിപാടി
എന്ല്ല വെറുതെ വെറുതെ
പഠിക്കാനൊന്നില്ലേ
പഠിക്കാനില്ല പട്ടിക്കൊ ഒന്നും ചെയ്തില്ല
അഹ്
ഇ പഠിച്ച കേക്കനേ
ആഹ്
അത് പഠിക്കാനേ
പഠിക്കണ്ടേ എക്സാംമ ഒക്കെ അവനായില്ലേ
ഓ
പ്ലസ് ടു അല്ലേ പഠിച്ചില്ല കിട്ടൂല
പഠിച്ചിന്ന്
ആഹ
ഉം ഇമ്മേ
റിസൾട്ട് വരാനായില്ലേ പ്ലസ് വണ്ണിന്റെ
പതിനഞ്ചാംതില്ലേ
ആഹ അതെന്താവുംണ്ടോ
പിന്നെ ഓർമന്നയില്ല എഴുതിയെ
ഉം നാളെ ഏങ്ങോട്ടങ്ങ് വരഞ്ഞുണ്ടോ
നാളെ മുടി വെട്ടാൻ പോണന്ന്ണ്ട് ചെങ്ങൈമാരക്കെ നാളെ മറ്റന്നാളെക്കട്ട് പോവാം ചെങ്ങയ്മാരൊക്കെ ണ്ട്‌ർഞ്ഞ്ക്ക്ണ്
ഇ ഇന്ന് കളിയാണാനില്ലേ
ആഹ് അർജന്റീന കളിച്ച അല്ലേ രാവിലെ
ഉം ഷാദിലെരാർഞ്ഞീനു
ഏഹ്
ഉം
അതെയ് രാവിലെ മൂന്നരക്കല്ലേ
ആഹ് അതാണ്
ആഹ് ഇണിക്കുംഓനറീല
ജ്ജെങ്ങട്ടേലും പോവണ്ടോ നാളെ
ഉം നാളിൻക്ക് ചെറിയൊരു പരിപാടിണ്ട്‌
രണ്ടീസൊണ്ട്
നിക്കാൻ പോവാ
ഓ
കസിൻസ് എല്ലാരും കൂടി ഒരു പെരേല്
ആഹ് ആഹ് വൈബായിരിക്കുല്ലേ
ആരിക്കും എല്ലാ കൊല്ലും ണ്ടാ
ആഹ്
എന്നും വെക്കേഷൻ ഉണ്ടാവും ഇപ്രാവശ്യം വെക്കേഷൻ ഇല്ല വെക്കേഷൻ
വെക്കേഷൻ എന്ത വേറെ എങ്ങോട്ട് പോയോ
താത്ത പ്രസവിച്ച്ക്കിടക്കണോണ്ട്‌ എങ്ങട്ടും പോയിരുന്നില്ല
ആഹ് അങ്ങനെ
ഉം
ഏ
ഏഹ്
എന്തിയെ
ഇജ്ജെന്താ വെക്കേഷൻലെന്തക്കി?
വെക്കേഷൻ എന്താ വീട്ടില് വെർതെയിരിക്യാ വേറെ വരൊന്നില്ല
ഗെയിമ് കളിക്കണ്ണ്ടോ
ആഹ് അത് കളിക്ക്ണ്ട്‌
ഏതാ
ഞാന് പെസ്സ് കളിക്കും പിന്നെ ഫ്രീ ഫയറ് കളിക്കും
ആ രണ്ടും കളിക്കുലേ
ഉം
രജിസ്റ്റാറാ
ഹേ ഹേ
ഹെ
ആഹ്
ആഹ് ആണിച്ചീപെസ്റ്റ്
ഉം ആയിക്കോട്ടെ
ലാക്സ് ട്രിപ്പിൾ സെവൻല്ലേ അയിന്റെ ചെങ്ങായാ
ആഹ്
എടക്കെല്ലാരുംങ്ങനെ
ഹോ
ഏ
ഞാൻ ഇന്ന് വല വിരിച്ചതിൻ്റെ ഫോട്ടോക്കെണ്ട്.
ആഹ് ആഹ് വിളിക്കണ്ട്.
മ് ഹ്
നാളെപ്പന്നട്ട് അങ്ങട് അങ്ങട് പോവാലേ.
അങ്ങട്ട് പോവാം. ഉച്ചക്ക് എനിക്ക് പോണം. രാവിലെ ഒന്നെന്ന് ഇതൊന്നും അടുക്കണ്ടാവില്ല മൂടിയിട്ട് കഴിയും നാളെ രാവിലെ
ആഹ് എവിടന്നാ മുടി വെട്ടല്?
എനിക്ക് കുനിഞ്ഞും കണ്ടീലല്ലേ പാപ്പം കയിക്കൂല ഞാട്ടോട്ട് പോയി.
ആഹ് ഓ ടെറസിലോ.
ഫുട്ബോള് ഇടയ്‌ക്ക് കളിക്കാൻ പോകുന്ന് പറഞ്ഞ്.
ആ ടെറസ് മോളില് ഭയങ്കരായിട്ട് പിഴിയും. പന്ത്രണ്ട് മണിയൊക്കാകുമ്പേ അവിടെ എത്തിയാ മതി.
ആഹ് എല്ലാരോണ്ട് ചോദിച്ചു വെക്കാ പോവണ്ടോന്ന്.
ആഹ് ചോദിച്ചു നോക്കാം. അയിന് ഞാൻ കൊറേ ചോദിച്ചു ആരും റിപ്ലെ തരണ്ടേ.
നെ ഞാൻ കണ്ടീല്ല
ഏഹ് ആഹ്
ഉം
പോകണ്ടനീ. ഇനിം അടുത്ത ക്കാരെ സെറ്റ് ആക്കണല്ലേ.
ആഹ് അത് സെറ്റ് ആക്കാം. ആരൊക്കെ ഉണ്ടാവോന്ന് അറിയില്ല.
ആ ഏട്ടാൾക്കാര് മതിയാവും. ഉം
പിന്നെ മഴയല്ലേ മഴയത്ത് കളിക്കുമ്പോ അടിപൊളിണ്.
അടിപൊളിയാണ്. ഇപ്പളേ തണുക്കണുണ്ട്.
അ ആ
കയ്യൊക്കെ വിറച്ച് നിക്കാ ഇപ്പോഴും.
ഭയങ്കര തണുപ്പാല്ലേ ഇപ്പോ.
ആഹ് തണുപ്പ് വരട്ടെ. ഹ് തണുപ്പാണ്. ആഹ്
ഫുള്ള് മയിമ് സ്കൂൾളെന്നും പോവാൻ കഴിണില്ല.
ഇജ്ജ് വരില്ലാല.
ഏ
യെത് ജില്ലയില്ല! ! ! ! ! ! ! ! ! !
ഞാൻ മലപ്പുറം. ! ! ! ! ! ! ! ! ! !
അവധി കിട്ടിയില്ലല്ലോ ഇത് വരേം
ഇല്ല ഇല്ല.
ഞാൻ കോയിക്കോടാ. ! ! ! ! ! ! ! ! ! !
എഹ് ഇങ്ങക്ക് കിട്ടിയോ?
ഓ ഞങ്ങക്ക് കിട്ടി.
ഹെ
ആ നിങ്ങരീം മേച്ചോണ്ട് ഞങ്ങടെ കളക്ടറ്
ഹെ ഹെ കിട്ടുവായിരിക്കും. അടുത്ത ആയിച്ച അടുത്ത ആഴ്ച്ച തൊട്ട് നോക്കാം.
നിങ്ങക്ക് കിട്ടിയതാ ഞങ്ങക്ക് കിട്ടും. അങ്ങനെയാണ്.
മഴ കൂടി വരല്ലേ.
ആ കൂടിട്ടെ.
ഇന്നൊക്കെ നല്ല മഴയായിരുന്നു. രാവിലെ തൊടങ്ങീ മഴയൊക്കെ.
ആഹ അഹ് ന്ധോ ഇവിടെന്ധോ പാലക്കാടോ ഫറാന വിട്ട്ക്കനു ഇരു ഒരു മാസം ലീവ്
ആഹ ആലപ്പുഴ
ആ മുണ്ടി വീക്കോ
അവിടെന്ത രോഗന്ത ആയിട്ടാ സ്കൂളില്
അതന്നെ മുണ്ടി വീക്കല്ലേ
ആഹ അത് പകരന്ന കൊണ്ട് ലീവ് കൊടുത്തായിരിക്കും
ആഹ അഹ് ന്നാ താ അഹ്ണ്ടായല്ലേ കു കുട്ടികൾ ഉണ്ടാവില്ല റിം
ഹെ
ആഹ
അങ്ങനെയൊക്കെ ഇണ്ട്‌ല്ലേ
ഇക്കാറില്ല ഞാൻ പ്പ യെടുന്ന കേട്ടതാ
ആ ഹ
വേറെന്താ
വേറെന്താ ഇജ്ജ് ന്നാ വരാന്നി
ഉം ഞാൻന്നറായിച്ചരും
ഞറാഴ്ചവരൂലേ
ഇന്ന് തിങ്കളാ സ്കൂളില്ലേ.
ആഹ് എക്സാമാണല്ലോ. അപ്പൊ പഠിക്കാനൊക്കെ?
നമ്മളിപ്പോഴും പഠിച്ചുൊണ്ടിരിക്കുകയാണ് നമ്മൾ പ ഞാൻ ഒട്ടും ബാക്കിലല്ല നമ്മൾ മുൻപിൽ തന്നെയുണ്ട്
ആഹ
എനിക്കല്ലതും അറിയാം പക്ഷെ എഴുതാൻ കഴിയുല്ലാന്ന്
അതെന്താ എല്ലാ അറിഞ്ഞിട്ട് ചെയ്യത്ത്
എന്താച്ചല്ല അപ്പ ഇതി കിട്ടൂല
അതാണ് പഠിക്കണം തലീന്ന്
ഉം ജേതാ പഠിച്ച ഇപ്പ
ഞാൻ എല്ലാം നോക്കി എന്റെതും
എല്ലാ ഒന്ന് നോക്കി വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കി പോന്ന്
എല്ലാം ചെയ്യൂ
ആഹ്
ഇംഗ്ലീഷ് എടുക്കും
ഇംഗ്ലീഷ് ആ മറ്റേ കാറ്റ സ്കെച്ച് ഒക്കെന്നോ
അറബില്ല അറബി എടുത്തില്ലല്ലോ
ആഹ അപ്പൊ എന്ത് എയ്ത്
എന്തെങ്കിലുമൊക്കെ നോക്കാ എനിക്കും അറിയില്ല എന്റെ ഇതാണ് രണ്ടാമത്തെ ദിവസം തന്നെ കാണല്ല പരീക്ഷ
ആ ആ ആഹ്
സേറാ അപ്പോഴുതേണ് വരൂല്ലല്ലോ
ഏഹ്
ഇജു ഇജു മലപ്പുറ ഇല്ലാത്തെ സ്കൂള ഞാൻ കോഴിക്കോട് ഇല്ലാത്ത സ്കൂളാണ്
ആഹ ആ
അറബി എനിക്ക അറിയതുണ്ട്
വേറെന്താ എന്താ പണി വെറുതെ വ എന്താ പണി
ഇഞ്ഞോന്നുമില്ല ഇനി നോക്കണം നാളെ പോകണ്ട്
അന്റെ ഒരു നല്ല ഷർട്ടുണ്ടോ എന്റെഅടുത്ത് ഷർട്ട് ഇല്ലേ
ഷർട്ടോ
ആഹ
ഷർട്ട് ഉണ്ട്
ഏത് ഉള്ളത്
ഒരു ഗ്രീൻ കള്ളി കള്ളി ഉള്ള പച്ച
ആഹ
എന്ന്‌ നാളത്തേക്കോ
ആഹ്
ഇങ്ങോട്ട് വരേൻണ്ടി
എവിടെ വരേണ്ടത്
ആഹ്
നോക്കട്ടെ
ആഹ് ആഹ്
അയ് നിക്ക് പാകം ആവില്ലേ
ഓ പാകാവാതെ
ഓഹോ
അന്റെ സൈസ് എത്ര
സൈസ് ഒന്നും എനിക്ക് അറിയില്ല പടച്ചോനെ
അത് പാകം ഇല്ലാതാകും
ആഹ്
അത് ഒരു കമ്പനികൾക്ക് അനുസരിച്ച് മാറുലെ
ആഹ് അതന്നെ കൊള്ളാ മതിയാവും
ആന്നാ ശരിട്ടോ ഇന്റയിൽ ഒരു കോള് വരുന്നുട്ട് ട്ടോ
ആഹ് എന്ന ഓക്കെ
ആഹ്